ആഹ്
ആഹ് ആഹ് കേക്കുന്നില്ലേ?
കേൾക്ക്ണ്ട്. ഞാന് അപ്പോൾക്കിനെ പ്പിന്നെ കുട്ടി വന്ന് സൗണ്ടുണ്ടാക്ക. അപ്പൊ ഒന്ന് നേരം വൈകി.
ആഹ് അപ്പൊ സൗണ്ട് ണ്ടാവുമ്പോ പിന്നെ ക്ലിയറാവൂലല്ലോ. ആഹ് ആഹ് ആഹ് അതാണ് പ്രശ്ന
ഓള് എടക്കെടക്ക് വരിയാണ്. എന്തെങ്കിലൊക്കെ ചോദിച്ചു. പിന്നെന്താപ്പൊ. ഉറങ്ങീട്ടില്ല ഞ്ഞീ.
അങ്ങനെ ആഹ്. കൊറെ ടൈംമായില്ലെ എന്താ ഉറങ്ങാത്ത. എത്ര മണിയാവും.
ഓള് ഇന്നിപ്പോ ഞാൻ പറഞ്ഞില്ലേ. ഇവരൊക്കെ എല്ലാരും ണ്ടായിട്ടേ. അവരപ്പോ ഇങ്ങ നടക്കാ ല്ലെങ്കി ഓളോരു ഒമ്പതിന് ഒമ്പതായിര ഒക്കെ ആകുമ്പോ ഒറങ്ങലുണ്ട്.
അയ് ശരി. ആഹ് കയിഞ്ഞിട്ട്. എന്താ എ എത്രേലാ. എൽ കെ ജി, യു കെ ജി യൊ എന്താ?
ഓള് യു കെ
ഇനി വേ ആഗി
ജി എതീണ്. ശെരിക്ക് എൽ കെ ജി ആവേണ്ട പ്രായ. നാലേര മൂന്നര ആയപ്പോ തന്നെ എൽ കെ ജി ചേർ
വേറെ ലൈഫ്. ക്കുള്ളുല്ലെ. ആഹ് ആഹ് അത് ശരി. ഉം പോയില്ല. ഓഹ് അയ് ശെരി.
വർക്ക്
ആഹ് അങ്ങനെ.
ഉം അംഗവാടിപ്പോ ഞങ്ങക്ക് വടെ തൊടീതന്നെ ഇവടാണ്. അഹ് അപ്പോ ണ്ടാണ്ട് പോവൂല്ല. ന്നാ
അയ്ശരി. പിന്നെന്താ പോയന്ന്.
ഉം ചേർത്തിയപ്പൊ എനിക്ക് ഇപ്പോ തോന്നി അടുത്തുതന്നെയല്ലേ.
ഹ് എല്ലാ പോവാത്ത എന്താ അടുത്തായിട്ട്.
പോകൂല്ല. അവിടെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് അംഗനവാടി. പിന്നെ അവിടെ പോകൂല്ല. അവൾക്ക് വണ്ടി പോവാൻ പറഞ്ഞാണ്ട്.
അത് ശരി. അങ്ങനെ പറഞ്ഞു.
ആഹ് എല്ലാരും വണ്ടില് പോണ് കാണുമ്പോൾ ഓക് വണ്ടിൽ പോണം. അപ്പോ അങ്ങനെ-
ആഹ് ആഹ് അതുണ്ട് സ്കൂള് ഇപ്പോ സ്കൂള് വണ്ടിയിലാണോ പോവല്.
ആഹ് സ്കൂൾ വണ്ടിയിലാണ് ഇപ്പോ പോവല്.
ആഹ് ആഹ് അപ്പോ ഹാപ്പി ആയിട്ടുണ്ടാവല്ലൊ. ലേ
ആഹ് ആഹ് പക്ഷേ യു കെ ജിയിൽ ആയപ്പോഴെ ഇപ്പൊ കൊറച്ച് ഈ ഗതി ടായി. ഇപ്പ ചേർത്തണ്ടില്ലേന തോന്നാ. ഇപ്പോ സ്പെല്ലിങ്ങും തൊ- കൊടുക്കാനൊക്കെ ഓള് പ്രായം ട്ടായി വരനെള്ളേനും.
മോളല്ലേ അപ്പോ ആഹ് അതന്നെ.
യു കെ ജില് സ്പെല്ലിങ്ങുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോ കിട്ടണില്ല. ശരിയാകുന്നില്ല അങ്ങോട്ട്.
ആഹ് ശരിയാണ്..
ചിലപ്പോ ഈ വർഷം കൂടി യു കെ ജി ൽ തന്നെ ഇരുത്തണം. അല്ലെങ്കി- അല്ലെങ്കിൽ പിന്നെ വലിയതാകുമ്പോഴൊക്കെ പിന്നെ ശരിയാവുരിക്കും.
ആഹ് ആഹ് അതന്നെ നാലര വയസിൽ യു കെ ജിലിലല്ലേ നേരത്തയിപ്പോയില്ലേ.
നേരത്തെ ആയി പോയി പിന്നെ ഒന്ന് ക്ലാസ്സിലാവകുമ്പോക്കെന്നെ ആറര കഴിയും ചെയ്യും. അങ്ങനെ ഇതിൽ അങ്ങ്ട് ചേർത്തിം ചെയ്തു.
ഇന്നൊക്കെ അങ്ങനെ ചേർത്ത്‌ പോയി.
ആഹ് നേരം വൈകി ങ്ങാണ്ടോ.
ആഹ് അതാണ് പ്രശ്നം. ആഹ് ഞാൻ ഇന്റെ ഉപ്പാന്റെ വീട്ടില് ഞാനാണ് ഫസ്റ്റത്തെ പേരക്കുട്ടി. അപ്പോ ഉപ്പാന്റെ ഉപ്പാക്ക് സമ്മയിച്ചില്ല ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ചേർക്കാന്ന് പറഞ്ഞു. ആഹ് അപ്പോ പക്ഷേ. ഏഹ് ഈ ഭയങ്കരമായിട്ട് ബാക്കോട്ട് അല്ല. ഏഹ് ഇപ്പോ ഞാനിപ്പോ അഞ്ച് പഠിക്കയാണെങ്കില് നാലിലും അഞ്ചിലും പഠി- പഠിക്കാൻ പറ്റുന്ന ആ ഒരു ഏജിൽ അങ്ങനെ ആയി പോയി.
അവസാനം ക അപ്പട് വ്യത്യാസം വരെയാണ് അതെയ് ആഹ് ഓളും അങ്ങനെ തന്നെ ഇവളും ഒക്ടോബറിക്ക് അങ്ങട്ടാണ് അപ്പോ പിന്നെ രണ്ട് ഇതിന്റെ ഇടയ്ലായി. പോയി.
ആഹ് അതന്നെ ഞാൻ ഓഗസ്റ്റലിൽ അതുപോലെ തന്നെ.
ആഹ് അതന്നെ.
ആഹ് പിന്നെ അതു മാത്രല്ല നേരത്തെ ചേർത്തിയാല് ഭയങ്കര ചെറുതായി പോവുകയും ചെയ്യും. ആഹ്
ആഹ്
ആഹ് ആഹ്
ഉണക്ക് ആയിട്ടില്ല അടുത്ത ജൂണ് ആകുമ്പോക്ക്‌നും നേരം വൈകും ചെയ്യും.
വൈകും ആഹ് അതാണ് പ്രശ്നം. പിന്നെ നേരത്തെ ഞങ്ങള് എഴുതാനും പഠി പഠിക്കാനൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടക്കും.
ആഹ്
ആഹ്
എന്നിട്ട് തെറാപ്പിന്റെ ഇതില് ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ടാവുവോ.
ആഹ് ഞങ്ങക്ക് ഇനിയിപ്പോ മറ്റന്നാ ഞാൻ ഇപ്പ സെക്കൻഡ് ഇയർ ആണ് അപ്പൊ ഇനിപ്പ പോസ്റ്റിംഗക്കെ ഇണ്ടാവും
ആഹ് ശരി
ഉം
അത് എങ്ങനെ ഹോസ്പിറ്റലില് അങ്ങനെ പോ
ആഹ് ഹോസ്പിറ്റല് ആഹ് ആഹ് ഹോസ്പിറ്റല തന്നെ
ഇത ഗവൺമെന്റിന്റെ അതോ പ്ര പ്രൈവറ്റ് ആയിട്ടോ എങ്ങനെ അഹ്ശരി
ഇവിടെ തമഴ്നാട്ടിലാണല്ലോ ആഹ്
ആഹ് അല്ല നീ ഗവൺമെന്റ്ക്ക് അങ്ങനെ കിട്ടുവോ പി എസ് സി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്
അത് ആഹ് പി എസ് സി എഴതിയാലൊക്കെ കിട്ടും
ആഹ്
ഉം ഉ
ഗവൺമെന്റക്കൊക്കെ പഠ പഠിച്ചാലൊക്കെ ഗവൺമെന്റക്കൊക്കെ ആയിട്ടു കിട്ടും പെട്ടണം എന്നാലേള്ളൂ ഇപ്പ അതുകൊണ്ടൊരു എന്താ ഉം
ഉം ഗവൺമെന്റിലൊക്കെ കിട്ടണം
ആഹ് ആഹ് അവിടെ എങ്ങനെ എൻട്രൻസ് എഴുതി കിട്ടിയ അതോ എങ്ങനെയാണ്
അല്ല അല്ല ഇതും എല്ലാണ്ട് നമുക്ക് നോർമൽ ആയിട്ട് വന്നൽ അഡ്മിഷൻ എടുക്കുന്നത് ഏജന്റ് വയി വന്ന എടുത്താ
ഫീസ് ഒക്കെ ഉണ്ടാവൂലേ അവിടെ
ആഹ് ഫീസ് ഉണ്ട് ഒരു ഉം എട്ട് ലക്ഷത്തിന്റെ ഒക്കെ അടുത്ത് ആഹ് ക്ലാസ്സില് ഗേൾസും ബോയ്സുംണ്ട ഹോസ്റ്റല് ഗേൾസിന്റെ വേറെ ബോയ്സിന്റെ വേറെ
ആഹ് അങ്ങനെയാണല്ലേ ആഹ് അവിടെ പിന്നെ ഉം ഏഹ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂടെല്ലേ ഒപ്പം നിക്കാനൊക്കെ
ആഹ് ര ഒരു രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഏറ്റവും താഴത്തെ ഫ്ലോറില് പിന്നെ വാർടൻ ഉണ്ടാവും പിന്നെ രാത്രി ഒരു ലേഡീസ് സെക്യൂരിറ്റി ഉണ്ട്
ആഹ്
ഇല്ലല്ല കുഴപ്പങ്ങളൊന്നുംല്ല
ഉഉം അല്ലെ അങ് അവിടെൊക്കെ ആകുമ്പോ നമ്മുക്കൊരു ഗതിയേടാണല്ലോ
ആഹ് ആഹ് അങ്ങനെ
അണ്ണാമാരൊക്കെ ഒരു ഏരിയയാണല്ലോ അവിടെ
പിന്നെ ഫള് സെക്യൂരിറ്റിയോ അതൊക്കെയാണ് അതുകൊണ്ട് തന്നെ പേടിക്കാൻ ഒന്നും ഇതുവരെ കുഴപ്പൊന്നുമല്ല
ആഹ് ആഹ് പിന്നെ ങ്ങളെ നാട്ടിൽന്ന് വേറെ കുട്ടികളുണ്ടോ അപ്പം
ആഹ് നാട്ടന്നുണ്ട് കുട്ടികളൊക്കെണ്ട് സീനിയേഴ്സ് ഉണ്ട് ആഹ് സീനിയേഴ്സ് ഉം എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട് നിന്റെ നാട്ടിലുള്ള
ആഹ് ശരി
ഇനി രാവിലെയൊക്കെ എന്തയ്ക്കാരം അവിടെ
രാവിലെ നാളെപ്പം തിങ്കളാഴ്ച ആയൊണ്ട് പൊങ്കല്ന്ന്ഞ്ഞിട്ടുള്ളൊ ഒരു സാധനം ഉണ്ട് അതെയ്രിക്കും അത് എന്താണ് ഒരു ചോറൊക്കെ കുഴച്ച പോലത്തെരു സാധനമാണ് കഴിക്കാനൊന്നും പറ്റൂല നമ്മുക്ക് നമ്മളെ ടേസ്റ്റിന് പറ്റൂല
ആഹ് അത് ശരി അല്ലാതെ നമ്മളെ ഇവിടെത്ത അരി ഭക്ഷണത്തിന്റെ അങ്ങനെ
ആഹ് പിന്നെ അരി ഭക്ഷണംത്തിന്ന്
പത്തിരിയോ പൊറാട്ട അങ്ങനെ ഇഡലിയാ
ആഹ് ഇഡ്ലി ഉണ്ടാവും പിന്നെ സേ ഇന്ന് സേമിയ ഉപ്പുമാവ് കഴിഞ്ഞു പിന്നെ റവഉപ്പുമാവ് ഇതൊക്കെ തന്നെ രാവിലെ പിന്നെ ഗ്യാസിന്റെ പ്രശ് വന്നേരാണ് ഇങ്ങനെയായത് ഫുഡ് കുറച്ച് മോശയത് അതുവരെ ഈ ചപ്പാത്തി പൊറോട്ട പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവു
ആഹ് അതൊക്കെ അവിടെ ഉണ്ടാക്കലന്നെ അതോ ഓർഡർ ചെയ്ത് കൊ
എവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കാന്റീനിൽ ഉണ്ടാക്കും ഹോസ് കേന്റീനിൽ ഉണ്ടാക്കും പിന്നെ എന്താണ് ഇവിടെ വ വെജറ്റേറിയനാണ്ണ് നോൺ വെജ് ഒന്നുല്ല ചിക്കനും മീനും മുട്ടയും ഒന്നുല്ല
എ എന്നും വെജിറ്റേറിയൻ തന്നെ
ഉം എങ്ങനെ
എന്നും വെജിറ്റബിള് തന്നെ
ആഹ് എന്നും വെജിറ്റബിള് തന്നെ
ഏഹ് അത് ശരി വേറെ എന്തുണ്ട്
വേറെന്ത് നല്ലതന്നെ ആഹ് പിന്നെത് എഴുതാുള്ളരു ഡൗട്ട് ചോച്ച് ഒരു കുട്ടി അതാ
അയ് ആഹ് അയ് ശരി
ആഹ് ആഹ് ആഹ് റൂമിലുള്ളരു കുട്ടി ആഹ് ആഹ് എന്റെ ക ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ഉം ഞാൻ നേരത്തെ എഴുതി വെച്ച് ക്ലാസ് ഞങ്ങൾക്ക് ഒമ്പത് മണി മുതല് ഏഹ് അഞ്ച് മണി വരെ
ആഹ് അത് കഴിഞ്ഞ ഹോസ്റ്റലില് പോരാ പറ്റീതാ ആഹ്
പിന്നെ നമ്മളെ പാടിയൊക്കെ പിന്നെ എന്തെങ്കിലും എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ തന്നെ രാവിലെ പോവുക യൂണിഫോമുണ്ട് ആഹ് ഇണ്ട് ഇണ്ട് യൂണിഫോമ് ഇണ്ട്
ആഹ്
ഉം
എന്താണ് വെള്ള ഡ്രസ്സോ
അല്ല ഞങ്ങൾക്ക് നീല ഈ ചുരിദാറല്ലേ ചുരിദാറും ടോപ്പും ഒരു വീശോളക്ക പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോള് വൈറ്റ് കോട്ട്
ആഹ് ആഹ് ആഹ് വൈറ്റ് കോട്ട് ഇടനല്ല അതാ ഞാൻ ചോയിച്ചെ
ആഹ് ആഹ് അന്നേരം ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് മൂന്ന് വർഷമാണ് പഠി നാലാമത്തെ വർഷം ഇന്റേൺഷിപ്പ് ആണ് അപ്പൊ ആഹ് അപ്പൊ നാലാമത്തെ വർഷം പിന്നെ വേറെ തന്നെ യൂണിഫോമോ അല്ലാതെ ഈ സ്ക്രബ് സൂട്ട് പാൻ്റും ഒരു ഷോർട്ട് ടോപ് ഒക്കെ ആയിട്ട് സെയി കളർ ഡ്രസ് ഇല്ലേ ഹോസ്പിറ്റലിലൊക്കെ കാണല്ലേ ആഹ് അത്
എത്ര വർഷം ഇണ്ട് അവിടെ മൊത്തം
നാല് വർഷം നാല് വർഷം ഇൻ്റെ കോഴ്സൊക്കെ നാല് വർഷാ
നാല് വർഷം അത് കഴിഞ്ഞാ പിന്നെ ജോലി കയറാൻ പറ്റയ്ക്കാരല്ലേ ഓലന്നെ ആക്കി എങ്ങനെ അവിടുന്ന് തന്നെ ഒരു
ഇവിടന്ന് അങ്ങനെ ശരിയാക്കി തരില പ്ലേസ്മെന്റ് ഇവരെ ഇതാക്കൂല പിന്നെ ഇവിടെ ഒരു സാറുണ്ട് ആ സാറ് ചില കുട്ടിയക്കൊക്കെ ശെരിയാക്കി കൊടുത്ത്ക്ക് പറഞ്ഞു
അല്ല ചില സ്ഥാപനത്തിലൊക്കെ അങ്ങനെ
ആഹ് ആഹ് ചെയ്തു കൊടുക്കും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ഉം ഉം ഉം
വേറെന്തൊക്കെയുണ്ട് വിശേഷം
വേറെ നല്ലതന്നെ ഉം നല്ല വിശേഷങ്ങൾ ഒക്കെ തന്നെ അല്ല ഞാൻ ഇന്ന് കഴി കായിട്ടാണ് ഇന്ന് ഇവിടെ ടൊമാറ്റോ റൈസ് ആണ് ആഹ് ആഹ് ആഹ് അതുകൊണ്ടാ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ഒരു ബിരിയാണി ഒക്കെ വാങ്ങി അന്നേരം പിന്നെ വല്യ വെശപ്പൊന്നില്ല പൊർത്ത്ന്ന് ആഹ് ഓർഡറെയ്ത് അല്ല ഓർഡറെയ്ത് അഹ് അഹ് ആഹ് മോളെന്നാ പറയന്നെ ആഹ് ആഹ് ആഹ്
അങ്ങനെ പറഞ്ഞ് സൗണ്ടൊണ്ടാക്കിയതാ
അത് ശെരി ആഹ് അതാ അതുപോലെ അനുസരിച്ചതാ ആഹ് വേറെന്താ
വേറെന്താ
ഉം വേറെ നല്ലതന്നെ ഉം പിന്നെ ഇനീപ്പ പണിയക്കെ കഴിഞ്ഞാരിക്കൂല്ലേ ഇത് കുട്ട് കുട്ടികള് മറ്റേത് ഫുട്ബോളിന്റെ മാച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുംല്ലേ ഇനി എല്ലാരും കെട
ഉം ഒന്നരക്കാണ് കളി പറഞ്ഞെ രാത്രി
ആഹ് ആഹ് ഉം ശെ
ഓല് ചെലപ്പളൊക്കെ ഒരേ ടീംമാവുമ്പോളൊക്കെ വര്വെ അങ്ങനിവ്ടെ വന്നു ഓഹ് ഒരു ഓഹ് എല്ലാരുംപാടെ എളയച്ഛന്റേം മുത്തച്ഛന്റേം കുട്ടികളെല്ലാ രുംമ്പാട്ണ്ടാവും അല്ല ഒക്കെ ഞങ്ങളടുത്തടുത്താവും ഇപ്പ അടുത്തടുത്താണ് വീട് അപ്പൊ എല്ലാരുംമ്പാടട്ട് വരുമ്പളേ
ആഹ് ആഹ് അങ്ങനെ ഉം പിന്നെ ആഹ് അന്നാ ശെരി ആയിക്കോട്ടെ അതിനെന്ത്